കേക്കാവോ
ഉോ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ആ കേൾക്കാൻ പറ്റുന്നുണ്ട്
ആ ഒണ്ടണ്ട് ആ ആ ആ എന്താ ഒണ്ട്
ചായകുടിയൊക്കെ കഴിഞ്ഞോ
ആ കഴിഞ്ഞ് പുള്ളര് വന്നാ
പുള്ളാര് രണ്ടുപേര് വന്ന് ട്യൂഷന് പോവാനൊരുങ്ങുന്ന്
ആ ആ മഴണ്ടോ
ഇവിടെ മഴ ഇപ്പോ ഇല്ല കൊറച്ച മുമ്പ് വരെ നല്ല മഴയായിരുന്നു അവിടെ എങ്ങനെ മഴയുണ്ടോ
ആ മഴയാ ഇന്ന് മൊത്തം മഴയായിരുന്നു
എത്ര കുട്ടികളൊണ്ട്?
രണ്ട് പേര്.
ആകുട് ട്ടിയോ പെൺ
ഒരാണും ഒരു പെണ്ണും.
ട്ടിയോ?
ഒര് ഒരാണും ഒരു പെണ്ണും മ് ആ ആ അവടെ അവടെ എത്ര പിള്ളാരുണ്ട്?
ഇവിടെ രണ്ട് കുട്ടികള്. മൂത്തത് പെണ്ണും എളെളാണും.
ആ
കുട്ടികൾ എത്രയലൊക്കെ പഠിക്കുന്നു.
മോള് പത്തിലും മോൻ ആറിലും.
എങ്ങനാ ജോല് ഇവിടെയാണെങ്കില് മൂത്താള് അഞ്ചിലും എളയാള് മൂന്നിലും.
ആ ആ
ഹസ്ബൻഡിന് ജോലി എന്നതാ?
കാർപെന്ററാ.
എനി ങ്കിലും ജോലിക്ക് പോന്നുണ്ടോ? ആ
മ് എന്ന ജോലിയൊക്കെ കഴിഞ്ഞോ?
ജോലിയെല്ലാം കഴിഞ്ഞു ഇനി രാത്രിയിൽത്തേക്ക് ചപ്പാത്തിയും കറിയും ഒണ്ടാക്കണം.
ആ ആ
വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്.
ഞാനും ആ രണ്ട് മക്കളും ഹസ്ബൻ്റും. നള്ളു മ്
തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഒണ്ടോ?
ആ ഒണ്ട് ഒണ്ട്. അവിടോ?
ആ ഇവിടെ ഒത്തിരി വീടുകളുണ്ട് അടുത്തടുത്ത്.
ആ ആ നാളെ മക്കക്ക് പഠിത്തം ഒണ്ടോ?
ആ നാളെ പഠിത്തിണ്ട്. നാളെ പോവാൻ വേണ്ടി ഹോള്ള ഹോംവർക്ക് ഇതൊക്കെ കുട്ടികൾ എഴുതി വെക്കുന്നു.
ആ
അവടെ മോളിപ്പോ പത്തിലല്ലേ?
ആ മോള് പത്തിലും മോനാറിലും.
ഒത്തിരി കാണുവല്ലോ മോക്ക് പഠിക്കാനൊക്കെ
ഉണ്ടണ്ട് ട്യൂഷനിലെ സ്കൂളിലേം
ആഹ് ഇപ്പൊ രാവിലെ ട്യൂഷനക്കെ പോണയിരി
ആഹ് ട്യൂഷന് പോണം ഏഴ് മണി ആവുമ്പോ പോവും
ആഹ് എങ്ങനെ കൊണ്ടാക്ക്
ആഹ് സൈക്കിളെ പോ ചെലെ ദിവസം കൊണ്ടക്ക്
ഓ അതോ
ചില ദിവസം കൊണ്ടാക്കും ചെലപ്പോ സൈക്കിളെലങ്ങ് പോവും
ആഹ്
ന്നെ വൈകീ ണ്ട് ട്യൂക്ഷൻ ഇളയാള് തന്നെ അങ്ങ് പോയി
ആഹ്
ഉം ന വൈയി
ആഹ് ആഹ് എപ്പ വരൂ ഇനി ട്യൂഷന് പോയിട്ട്
ക്കെ ആകും വൈകിട്ട് മോനി ഇപ്പോ ട്യൂഷന് പോയി ഇനി എട്ട മണിയ കും ഉം
കാൻ പോവോ ര
ആഹ് ആഹ് മോനെ വിളി ക്യാമ്പു
പിന്നെ രാത്രിയിലത്തേക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയോ
ആഹ് രാവിലെ എല്ലാം അങ്ങ് വേവും ആ
എപ്പൊ വരും ഹസ്ബന്ഡ് ജോലിയും കഴിഞ്ഞ്
ഒരുഅറാരേ ക്കെ ആവുമ്പോഴത്തേക്കെ വരും
ആഹ്
പിന്നാ വീട്ടിൽ വേറെ ആരുണ്ട്
ആ വീട്ടില് ഇവിടെ ഞാനും കുട്ടികളും ഹസ്ബൻറും പിന്നെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട്
അച്ഛനും അമ്മൊക്കെ എന്തെ
അച്ഛനും അമ്മ ഒക്കെ സീരിയല് കാണുന്നു എല്ലാരും സീരിയലിന്റെ ടിവിയുടെ മുന്നിൽ
ആഹ ആഹ വെളക്കൊക്കെ കത്തിച്ചോ
ആ വിളക്കൊക്കെ കത്തിച്ച്
ഉം
അവിടെ എങ്ങനെ വിളക്ക് ഒക്കെ കത്തി
ആഹ് ആ വിളക്ക് കത്തിച്ചു നല്ല മഴ ഇല്ലയേ
ആഹ തുണികളൊക്കെ ഉണങ്ങാ ഭയങ്കര പാടായിരിക്കുവ അല്ലിയോ
ഒക്കെ ഉണങ്ങാനും ഒക്കെ പാടാ തോരാതെ പെയുയി അ
അതാ ചല അപ്പം ചില സ്ഥലത്തൊക്കെ ഇന്നത്തെ ദിവസം നല്ല വെയിലുണ്ടായിരുന്നുെന്ന് പറഞ്ഞായിരുന്നു
ആ ആ യൂണിഫോമ പിള്ളേർക്ക് മാറ്റംണ്ടോ
ഇല്ല അത് തന്നെ
ആഹ ഇവിടെ മാറ്റവാ
ആണല്ലയോ ഇനി പുതുതായിട്ട് തയ്പ്പിക്കണല്ലോ
പഴയത് തന്നെ പക്ഷെ മോന് പുതിയതാ കിട്ടിയില്ല യൂണിഫോം
ആ നീ തഴ്പിക്കാൻ കൊടുക്കണം കിട്ടി കുട്ടിയ കഴിഞ്ഞിട്ട്
ഞത് തയ്പ്പിക്കണം
ഉ
ഉ ആഹ പിന്നെ ആട്ട ഇവിടെ ഇരിക്കുന്നു
ഏഹ്
എന്ത കുഞ്ഞുങ്ങള് ട്യൂഷൻുണ്ടോ
സ്കൂളിൽ നിന്ന് വന്നിട്ട് കുട്ടികൾക്ക് എന്ത് കൊടുത്തു കഴിക്കാൻ
കഴിക്കാനാണെങ്കി ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്ത് രാവിലത്തെ ദോശയുണ്ട അത് വേണ്ടാന്ന് ങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി ചായ എനിക്ക് കൊടുത്തു അവിടെ എന്താ ഉണ്ടായിന്ന്
ഹലോ
ഹലോ ആഹ് കേക്കാം കേക്കാം കേക്ക കേക്കാവ
ആഹ കേക്കാൻ പറ്റും പറ്റുന്നുണ്ട് ആഹ
പിള്ളേർക്ക് ചായയുടെ കൂടെ എന്തോ ഉണ്ടായിരുന്നു
ച ചായടെ കൂടെ ഇന്നലെ വേടിച്ചോണ്ട വന്ന ആര ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇ രാവിലത്തെ അപ്പവും ഉള്ളിക്കറി എടുത്ത വെച്ചിട്ടുണ്ട്
ആ
ഇന്ന് ട്യൂഷൻ ഇല്ലാല്ലാത്തത് കൊണ്ട് പോയില്ല ഇവിടെ ഇരിക്കുന്നു
സ്കൂളിൽ പഠിപ്പിക്കാനൊന്നും തുടങ്ങി കാണത്തില്ല ലയ ആ ഉം
ആ അതെ
അടുത്ത ആഴ്ച തൊട്ടൊക്കെ പഠിപ്പീരി തുറ ആ ശരി
ക്കെ ഉം ശരിയന്നെങ്കിൽ അ അ